ഹലോ... ഹലോ..... കേൾക്കണില്ലേ? ഹലോ......
ഹലോ ആഹ എന്തൊക്കെ എൾക്കണില്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്? നല്ല വിശേഷം. പക്ഷം നിങ്ങള് വർത്താനം എന്തൊക്കെയാ?
വ
ഉം എന്തൊക്കെ ചെയ്യണ്?
ഞാന് പ്രത്യേകിച്ചൊന്നുംല്ല വെറുതെ ഇരിക്ക അപ്പൊ ചായക്കെ കുടിച്ച് വെറുതെ ഇരിക്കായിരുന്നു.
ആഹ! ശരി നിങ്ങളിപ്പോ പഠിക്കണില്ലേ?
ആഹ
എന്താവാ പഠിക്കണേ?
ഞാൻ ഡിഗ്രിയ പഠിക്കണ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നക്ക സ്കൂൾ കൊത്തിട്ടുണ്ടാവല്ലേ?
അതെ സ്ക്കൂള്ക്ക് പോകണ്ട് ക്ലാ ക്ലാസ്സൊക്കെ തൊടത്തിക്കണ് ചെറിയ കുട്ടിനൊക്കെ പ്പ ചേർത്തിക്കാണ് ആദ്യായിട്ട്
എന്തായാലും ഓൺലൈൻ ക്ലാസ് അല്ലാത്തൊണ്ട് പിന്നെ കുട്ടികൾക്ക് ആദ്യയിട്ട്
അതെ പിന്നെ നിങ്ങള് പറയുമ്പോഴേ മനസ്സിലാവണില്ല എ ന്താന്നന്നറില്ല അവിടെ റേഞ്ച് കൊറവാ എന്താ അറിയില്ല അതെ പിന്നെപ്പോ എന്താ കൊഴപ്പൊന്നൂല്ല ഓൺലൈൻ ക്ലാസ് പഠിച്ചിന കഥ പറയാതിരിക്കാണ് നല്ലത് കാരണം ആ കൊറോണ സമയ ത്ത് ഇവടെ എന്റെ രണ്ട് മക്കൾ എന്താ എന്താ ഓൺലൈനായിട്ടാ പഠിച്ചിരുന്നെ അത് കാരണം അവർക്കിപ്പോ അക്ഷരങ്ങള് പോലും മറന്ന അവസ്ഥയാണ് കണക്ക് കൂട്ടലും ഹരിക്കലും ഗുണിക്കലും മാത്ത്സില് പിന്നോട്ടായി അവര് പിന്നെ ഇംഗ്ലീഷ് മീഡിയ പഠിച്ചിരുന്നത് ഇംഗ്ലീഷൊക്കെ വളരെ പിന്നോട്ടായി കാരണം ഞമ്മക്കൊന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയൂല്ല എന്ന അവര് സ്വന്തമായിട്ട് പഠിക്കുവോ അതൂവില്ല
ആഹ് ശെരിയാണ് അതേപോലെ ഓൺ അന്ന് ഓൺലൈൻ ക്ലാസ് ആവോണ്ട് എന്താപ്പോ ഇതേപോലെ പുതുതായി കേറുന്ന കുട്ടികളൊക്കെ കാരണം മറ്റേ ഇവര് ന്ന്റഞ്ഞാ പുതുതായി കേറിട്ട് പിന്നെ അക്ഷരം പഠിക്കുന്നത് അതായത് ഇപ്പോ ഓ ലൈൻ ആയിട്ടൊരു എന്താ അധ്യാപകരുടെ മോകത്ത് നോക്കിട്ട് അതായത് അവര് പറഞ്ഞു തന്നത് അതേപോലെ മനസ്സിലാക്കി പഠിക്കണ സമയത്ത് ഓൺലൈൻ ആയോണ്ട് ഫോണ് മേ ഫോണിലൂടെ ആവുമ്പോ അത്രങ്ങട്ട് പതിയൂലല്ലോ
അതെ അതെ ഫോണിലൂടെന്ന് പറഞ്ഞാ പിന്നെ അവര് ഫോണ് വേടിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഗെയിം കളിക്കും അതല്ലെങ്കിൽ റീൽസ് കാണും അല്ലെങ്കിൽ സിനിമ കാണും ഇതായിരുന്നു അവരുടെ പരിപാടി ഞമ്മക്കിപ്പോ എപ്പോഴും അവരെ ശ്രദ്ധിക്കാൻ കഴിയുവോ നമുക്ക് വീട്ടിലെ പണികളൊക്കെ ഒണ്ടാവില്ലേ നമ്മളെ കണ്ണ് തെറ്റിയാ അവര് ക്ലാസ് മാ റ്റി ചെയ്തിട്ടുണ്ടാവും ഇനി ക്ലാസ്സി വല്ല ഹോം വർക്കും ചെയ്തത് ചെയ്തോന്ന് ചെയ്ച്ചാ ടീച്ചർമാർക്കിപ്പോ നോട്ട് ബുക്ക് കാണിച്ചു കൊടുക്കലെയുള്ളൂ ഇവരിപ്പോ ഒറ്റ എങ്ങനെയാണ് എഴുതിക്ക്ണ് കൃത്യവായി അവർക്ക് ശ്രദ്ധ ഒന്നുംണ്ടാവുല്ല കൂടുതല് കുട്ടികളല്ലേ ഈ ഗവൺമെന്റ് ഹൈ സ്കൂ സ്കൂളിലാരുന്നു അപ്പോ കൂടുതല് കുട്ടികൾ ഇണ്ടാവും അവർക്ക് ടീച്ചർമാർക്ക് ഓരോരുത്തരുടെയും നോക്കാനൊന്നും കഴിയു ലല്ലോ ടീച്ചേസ് ചെലപ്പോ നോക്കും ചെലപ്പോ പറയും നിങ്ങൾ ചെയ്തില്ല ചോയിച്ചാ കുട്ടികൾ ആന്ന് പറയും അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടാരുന്നു നി ഒണ്ടായതില്ലേ
കൊറോണ വന്നെന്ന് അപ്പോ ഈ ഓൺലൈൻ ക്ലാസ്
ആഹ് ആ കൊറോണ മൂന്ന് വർഷവാണ് ഇപ്പോ നമ്മളെ വളരെ ബുദ്ധിമുട്ടിലാക്കിയത് ഈ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ കുട്ടികളൊക്കെ മറന്നു പോവുകാ അങ്ങനെ ഇപ്പ നല്ല കുട്ടികളുടെ വിവരമൊക്കെ കൊറഞ്ഞു അത് കാരണം അപ്പ ആദ്യം മുതൽ അവർക്ക് പഠിക്കേണ്ട അവസ്ഥയാണ്. ഹലോ ഹലോ നിങ്ങളെന്താ സംസാരിക്കണേ കേൾക്കണില്ലല്ലോ ഹലോ ഹലോ ഹലോ നിങ്ങ് ഹലോ ഹലോ
ഹലോ
നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കണില്ലല്ലോ എന്താ സംഭവം ഞാൻ പറയുന്നത് അങ്ങട് കേൾക്കണണ്ടോ ഹലോ ഹലോ ആഹ് പറയുന്നത് കേൾക്കണില്ലേ